ആഹ്
ഹൊ ഞാവിചാരിച്ച് ഇയ്യെട്ത്തിട്ട് പിന്നെങ്ങെട്ടാ പോയീന്ന് നല്ല വിശേഷം അങ്ങനെ പോവ്ന്ന് പണിയൊക്കെ കഴിഞ്ഞിരിക്കായ്യ്?
മ് പണി കഴിഞ്ഞ് ചോറ് കഴിഞ്ഞ് ചോറെയ്ച്ച് കടക്കാന്ന്ക്കാ
ത്‌ന്നോ?
ആഹ് ബാകൊടുത്തു ബാങ്കൊട്ത്ത് നിസ്കാരം കഴിഞ്ഞേക്കെന്നാണ്ട് ചോറ്ന്നു മൊ ഇന്റെ മകക്ക് ഒർക്കം വെര്ണിണ്ടെയ്നേ അപ്പോ ഓളൊറങ്ങിയാന്നാ ഇച്ചൊർങ്ങാലോചാര്ച്ച്ട്ടെ ഓക്കൊടുത്തപ്പെ ഞാനാണ്ട് തിന്നു നല്ല നല്ലൊരു മഴിം പെയ്ത ഉസ്സാറായി ഒറങ്ങാ
ആഹ് ആഹ് ഓ ഒറങ്ങി സു സുഖായിട്ട് ഒന്നു അറിയാതങ്ങട്ട് കടന്നൊറങ്ങാ
ഒരു നാല് മണിയാവുമ്പങ്ങട്ട് നീച്ചാ മതിയെ കുട്ട്യാളെരാനാവുമ്പോത്തിന്
ആഹ് അഹ് വെരെ പ്പം സുഖായിട്ടൊറങ്ങാ
ആഹ് നല്ല സുഖായിട്ടണ്ടൊറങ്ങാ
വീട്ടിലിജ് മാത്രൊള്ളൂ ന്ന്ട്ട്?
അല്ലെയ് മൂത്തച്ചിണ്ട്
ആഹ് ഓരൊക്കെ കെടക്കാ?
അവരും കടന്നു രണ്ടാളൊപ്പം ചോറ്ന്നു ഇഞ്ഞ് ഓളോള് കട ക്കാ ഞാനും കടക്കാ ഞ്ഞങ്ങട്ട് നീച്ചാ മതി ഏഹ്
കറിക്കെന്താ?
കറി ഇന്ന് ചീരച്ച് ഇവ്ടമ്മെളെ വീട്ട്തന്നെള്ളേ മീൻ ഇന്ന് വന്നിട്ടില്ലോണ്ണ് മീന് പെരും വെലല്ലപ്പൊ അതോണ്ട തോ ന്ന്ണ് മീകാരൻ വെര്നില്ല
മീന് വെല കൊ കൊറവല്ലടിവടെ?
എത്രെണ്ങ്ങെളവ്ടെ?
അയ്യോ ഞങ്ങടൊക്കെ മത്തിക്ക് നൂറ്റിരുപത്, നൂറ്, ചെമ്മീനൊക്കെ നൂറൊള്ളൂ
ഏഹേ ന ഇന്നാ ഇപ്പൊ രണ്ട് രണ്ടീസായിട്ട് വര്ണ് ഞാ പറയാ രണ്ടീസായിട്ട് മീകാരം വെര്നാണാല്ല അയാള് പൊതുവെ മീനിന് വെല കൂടിയാലാണ് വരാതെ വെരാ അപ്പൊ മീന് വെലേക്കുന്ന് വിചാരിച്ചു
ആഹ് അല്ലെടാ കൊറവാണ്പ്പൊവടെ
ഏഹേ ഇന്നപ്പൊ പൊതുവെ എന്താ ഞങ്ങളെ മീൻകാരന് എന്തേം പറ്റിയാവെന്നാ അറീല
ആഹ് അല്ലേ കഴിഞ്ഞ ഇതിന് മുന്നല്ലേ ഞങ്ങള് മത്തിയൊക്കെ വാങ്ങിയപ്പോ നൂറ്റി എമ്പതേനു ഞാൻ വാങ്ങിയത്ട്ടോ
ഏഹ് ഏഹ്
പിന്നെ അത് കഴിഞ്ഞ് ആഹ് പിറ്റേത്ത്സം നൂറ്റി അറുപതായി പിന്നെന്റെ ഏട്ടൻ പ്ടുത് കൊണ്ട് നൂറ്റി ഇരുപത ആഹ് നൂറ്റിരുപതായിട്ടുള്ളൂ.
ഏ ഏ എന്നാ എന്താവൊ ഞങ്ങളെ മീൻ കാരനറ്റി ഞങ്ങള് ഞങ്ങള് പൊതുവേ. ഇയാളെ വരാഞ്ഞാല് ഞങ്ങള് വെല കൂടിന വിചാരിച്ചല്.
ആയ്ശരി അയാക്ക് ആഹ്അപ്പയാക്കെന്തേലും വയ്യാ. ഒക്കെ വന്ണ്ടാവും ചെലപ്പോ. ന്ന്ട്ടോല് വയ്യായൊന്നും വിട്ടില മീൻ ന് വെലകൂടിത്തിരക്ക.
എന്താ ഇന്ന് ബട കേബേജ്പ്പേരി. കേബേജ്പേരി ആഹ് ഞങ്ങൾ രണ്ടാളല്ലേള്ളൂ ഉച്ചക്ക് നീ വാണെങ്കി രാത്രികക്ക് സോയാബീനോ കു കുട്ട്യേള് അപ്പൊക്കൊക്കെല്ല ണ്ടാവുള്ളു സോയാബീനോ ഉർളങ്കേങ്ങോ അങ്ങനെ. ഏ അങ്ങനെ ഞങ്ങക്കിപ്പ പ്പേരും കൂട്ടി അച്ചാറുണ്ട്.
ക്കൂലാ.
ഞ്ഞിപ്പോ മീൻകാരം വരൂല. ഞങ്ങൾതാ രാവിലെ. ആഹ് ഞങ്ങള് മുന്നികൂടെ നമ്മളെ വണ്ടി ഗുട്സിൽങ്ങനെ വരുല്ലോ. എട്ട് മണി ഞങ്ങളെവിടെ ഒരു എട്ട് മണി ഒമ്പണി അമുമ്പളയാള് വരല് അയാളടുത്ത്ന്ന വാങ്ങല്. അല്ലെപിന്നെ എന്തിയണം.
വേറാരുല്ലേ വീട്ടില്.
ആഹ് മൂത്തച്ഛൻ ചിലപ്പം വരുമ്പോ അതായ. കണ്ടാല് രാത്രി അങ്ങനെക്കെ കൊന്റും ഇപ്പൊ ഞങ്ങളെ ഫ്രിഡ്ജ് കേടാണ്. ആ്പ്പൊ ഫ്രിഡ്ജ് കേടാണ് ഇപ്പൊ അങ്ങനെ കൊന്റല്ല പിന്നെ ഞങ്ങളെ അളച്ചിന്റെോടെ കൊണ്ടേക്കണം.
ആഹ് ആഹ്
ലൊക്കെണ്ട് ഇ ആ അപ്പൊ ചെലപ്പം കണ്ടാകൊന്റും. അവരെ തോന്നലാണ് ചെലപ്പോ അവിടെങ്ങനെ വിളിച്ചറി അങ്ങനെക്കെ കേട്ടാല്.
ആഹ് ആഹ് പോൺണ്ട് ആഹ് നല്ല മീന. മീണ്ടെങ്കിമക് നല്ല ഒര്ത് തിന്നാലേ.
ആഹ് നല്ല മീനൊന്നും ഇല്ലാതക്കല്ലേ കൂട്ടാനും. കറീം രസല്ലാതൊക്കെല്ലേ അപ്പൊ നല്ലോം ചോറ്ന്നെയ്. അപ്പൊ കൊറേ ചോറ്ന്നും മറ്റേ. ആഹ് അത് പിന്നെ നമ്മള്. പേര് വല്ലാതല്ലാന്ണ്ടെങ്കി അപ്പ അയിനഡ്ജസ്റ്റ് ചെയ്ത് ചോറുന്നോളും. തടി കൂട്ണ് കുട്ടിന്റെ പാലുടിഎക്കെ നിർത്തിയല്ലേ നിർത്തി. മാ ഏപ്രില് നിർത്തി ഉം അപ്പൊങ്ങനപ്പ തടി. കൂടെ ഒരു പണി ഇല്ലല്ലോ അങ്ങ. പകം കണ്ടില്ലേ ആഹ് പിത്ത പണി ഈ നേരായപ്പത്തിന് കഴിഞ്ഞു. നിപ്പോ കടക്കന്നല്ലേ കുട്ടികള് വെരോളം. ഉം അതെന്നെ ഉം.
അപ്പൊ അതോണ്ട് ലാസ്റ്റ് കുറച്ച് ഓവറാവണ്ടോ സംശയം.
സംശയം അത് വീട്ടത്തെ കൊറച്ച് വിറ കൊക്കെ ഒന്ന് വെട്ടിയാ മതി അപ്പൊ റെഡി ആയിക്കോളു.
അള്ളാ അത് അയിനിപ്പ ഒന്നാമത് മയായിട്ടാണ് അല്ലെങ്കി മുറ്റത്കൂടെ പുല്റച്ചാനും ഇതൊക്കെണ്ട്. പുല്ല് പൊന്തിട്ടെജാ. ഒരിക്കെ കൊറച്ചു ഈ മഴായിട്ട് പ്പൊക്കെ കൊറച്ചു ന്നിട്ട്പ്പത്താ. രണ്ടിസം പെരിക്കോയിന്ന് വന്നപ്പോ തന്നെ ആകെ പൊന്തിക്കണ് ഞ്ഞിഓല പൊന്താലക്കണ് ആഹ് ഈ മഴീം വെയിലും ആയാള്ള സ്ഥിതിയാണ്. ആഹ് ഞ്ഞി മയക്കാലൊക്കെ കയിട്ടെ ഇന്നിട്ട് മാറ്റ ആ അതാല്ലത്.
ആഹ് അപ്പൊപിന്നെ അബക്ക അമ്പത് രൂപക്ക് നിന്ന കഴിഞ്ഞില്ലേ
ഉം നിങ്ങൾക്ക്ന്ന് എന്തന്താ കൂട്ടാന് ഇല്ലഅല്ല അപ്പൊ വെയിലൊറച്ചയാ
ഏഹ് ഇവിടെ നല്ല മഴക്കാറ് മൂടിണ്ട് ഇനിക്കിപ്പ ഇന്ന് മുരിങ്ങേന്റയില കറി
ഏഹ് താളിപ്പോ
അത് കൊ അല്ലാ നമ്മള് കറി പോലെ തേങ്ങ അരച്ച് വെച്ചിട്ട് ആഹ് പിന്നെ കോയിമുട്ടെയും
കോയിമുട്ട ആഹ് ശെരി പൊരിച്ചേക്കാ മ് ആഹ് ആഹ് ആഹ് ഇങ്ങള് അടുക്കളീത്ത് അമ്മ പോണീന് മുന്നെ ഇങ്ങള് രണ്ടാളും കൂടി കഴിച്ചലാ
എറും അമ്മന്നെ ഉണ്ടാവുവ കാരണം ഞാൻ മക്കള് എണീറ്റെ പിന്നെ മക്കൾക്ക് ഓരെ ഇത് നോക്കാനൊക്കെ ഒണ്ടാവും അപ്പൊ എറും അമ്മന്നെ അട്ക്കളയില് ഇണ്ടാവ പിന്നെ ഞാൻ എട്ടര ആവുമ്പോഴത്തിന് പോരും ചെയ്യും
അടിചേരി തൊടക്കലൊക്കെ
അടിച്ചേരി തൊ തൊടക്കില് ആഴ്ചൽേ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുള്ളൂ
ആഹ് ആഹ് ആഹ്
ആ പിന്നെ തുടക്കല് പിന്നെ ഏഴ് അടിച്ചാരും എന്നും
ഉം ഉം ഉം ആഹ് തൊടയ്ക്കല് പിന്നെ കണക്ക അതന്നെ പിന്നെ ത് ചെന്നിട്ടക്കാരല്ലേ തിരുമ്പലും ഇതൊക്കെ
ആഹ് തിരുമ്പലൊക്കെ പിന്നെ ചിലപ്പോ ര രണ്ടീസം കൂടുമ്പോ തിരുമ്പും
വാഷിഗ്‌മിഷീൻ ഇണ്ടോ
വാഷിംഗ് മെഷീൻ ഇണ്ട് പക്ഷെ ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ തോടുണ്ട്
ആഹ് ആഹ് തോട്ട്ക്ക് പോയ അതേക്കാരം സുഖല്ലെ ആഹ് ആഹ് ഇന്നിട്ട് ഇതിലിട്ട് ഉണക്കി ഏക്കാരം
ആഹ് അപ്പ ഇതിലിട്ട് ഇപ്പപ്പോ വാഷിമെഷൻ ഒണങ്ങ്ണെ കേട് വന്നിക്ക്ണ്
ആഹ് ഒണങ്ങണതോ
ആഹ് അപ്പ ആ അപ്പ ഞങ്ങള് പഴേ ആൾക്കാര് വന്നപ്പോ ആഹ് വാഷിംഗ് മെഷീൻ എടുത്ത് കൊടുത്ത് വെറുതെ സ്ഥലം മെനക്കെടണ്ടല്ലോ
അള്ളാ എന്നട്ട് തിരുമ്പണതോ തിരുമ്പണ കേടന്ന്ണോ
ആഹ് തിരു തിരുമ്പണ ആഹ് തിരുമ്പ്ണ ആദ്യം കേട് വന്നിന്നു പിന്നെ ഞങ്ങള് ഒണക്കാണോപ് ആ ഒണക്കിണ് ഇണ്ടില്ലോ വെച്ചിട്ട് അവടെ വെച്ച്
ആഹ്
അപ്പൊ ഒണക്ക്ണ കേടന്നപ്പോ ഞങ്ങൾ എടുത്തൊടുത്ത്
എന്നിട്ട് എത്ര കിട്ടിയേ
ഞങ്ങൾക്ക് മുന്നൂറുപ്പിയെറ്റെ കിട്ടീട്ടൊള്ളൂ
അള്ളോ നന്നാക്കാൻ പറ്റൂല്ലേന്ന് അപ്പൊ
നന്നാക്കാൻ പറ്റൂല അത്
ആഹ് അപ്പൊ പിന്നെ തെരക്കേടില്ല
ആഹ് ഞങ്ങൾക്ക് പിന്നെ മക്കൾ ഒക്കെ ചെറിയ സമയത്ത് തായിപ്പോ വല്യ ഉപ നല്ല ഉപകാരേന്നു ഇപ്പ പിന്നെ മക്കള് കൊറച്ച് വലുതായി ഒക്കെ ചെയ്തല്ലോ അപ്പൊ പിന്നെ കൊഴപ്പില്ല
ഈ എരട്ടക്കുട്ട്യാള് സംഭവം കാണാനൊക്കെ രസാ പക്ഷെ ഒന്നണ്ട് വൽതാവണ്ടെല്ലേ ഒക്ക് ചെറുപ്പത്തിലാമ്പൊ ആഹ് തന്നെ ചെറുപ്പത്തിലാമ്പേ അങ്ങനല്ലേ ഇമ്മള് ആ പാൽ നടക്കണ പ്രായം ആമ്പോ ഭയങ്കര ഗതിേ കേടാണല്ലോ നിന്ന് കൊടുത്താലും പിന്നെ പാലുകുടിക്കെ ആണെ ആമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ല്ലേ
അതെ പാലുടി പിന്നെയും കൊഴപ്പല്ല്യ വിചാരിക്കാ ഓ നമ്മളെവിയരിക്കും ഒന്ന് വൽതായി കിട്ടിമതിന്ന് വൽതായി കിട്ടിയപ്പളാണ് കൂടുതൽ പ്രശ്നം വരുന്നത് അടിയൊക്കെ തീർക്കാത്തുള്ളവ ആഹ് അതങ്ങോട്ടും ഇങ്ങോട്ട് മൂന്നും പാട അടിയ
ഏഹ് പറയാണ്ടോ രാണ്ടിനും കൊറെ സാനങ്ങള് ഇണ്ടായാലും ഓ ഒന്ന് ഒരാളെ ത്തോന്ന് അതന്നേ ര മറ്റേ രണ്ടാക്കും മാണം.
രണ്ടൊരുപോലെ സാനം വാങ്ങേക്കാരല്ലേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ?
ആ വാങാണെങ്കില് ആ വാങ്ങാണേ മൂന്നാക്കും ഒരേ പോലെ വാങ്ങണം.
ആഹ് മറ്റേ മറ്റോൻ വല്ല്യേ വ്യത്യാസല്ലാല്ലേ?
ആഹ് മറ്റേ വല്ല്യ വ്യത്യാസംല്ലല്ലോ അപ്പോനും അതേപോലെതന്നേണ് അപ്പോനും വാങ്ങണം മൂന്നെണ്ണം ഒരേപോലെ വാങ്ങും.
ഉം വാങ്ങാണെങ്കി മൂന്നെണ്ണം ഒരു പോലെന്നേ.
ആഹ്, ആ ഒരുപോലെ വാങ്ങിയേക്കണല്ലേ അല്ലേ അടിയാവുല്ലേ?
ര്ട്ട കുട്ടികൾക്ക് ഒരാക്ക് പനിച്ചാ മറ്റയാക്കും പനിച്ചോ? അസുഖങ്ങ
ഓഹ്, അത് അത് അങ്ങനെല്ലട്ടോ ചെലപ്പൊ അത് ചെറുപ്പത്തില്ണ്ടായിര്ന്നു.
അ ആഹ്.
ആഹ് പിന്നെ റെഡിയായിട്ടോ പിന്നെ കൊഴപ്പൊന്നുല്ല.
ആ ആഹ്.
ആഹ് ഇപ്പൊ എന്നാലും ഉണ്ടാവൂട്ടൊ. ഇല്ലാന്നല്ല എടക്ക് ചെലപ്പണ്ടാവും.
ആഹ് രസാണല്ലോ കുട്ടിയേള്. കൊറച്ചും കൂടി വൽതാണം. ഓലെ കാര്യങ്ങള് ഓലെ ഓൽ ചെയ്യാനാവണം അപ്പരസാ അതോളം രസല്ല.
ആഹ് അതായത് മ്മക്ക് തല്ലൊക്കെ അവടെ തീർ തീർക്കാനെ നേരെണ്ടാവൊള്ളു.
ആഹ്.
ആഹ് നല്ല ആ നല്ല രസക്കാണ് ട്ടോ ഓരല്ലാരും ണ്ടാവുമ്പളൊക്കെ രസം തന്നെ
ആഹ്, പക്ഷെ ഇങ്ങക്ക് ചെറുപ്പത്തില് ചെറിയേ രണ്ട് കുട്ടി ളായന്ന് എവ്ട്ക്ക് പോവാണെങ്കിലും വേറൊരാളോ ഒപ്പം വാണ്ടേ ഈ കുട്ടിയേളീം കൊണ്ട് പോണെങ്കിലൊക്കെ?
കാരണം ഒരു കുട്ടിനെല്ലേപ്പൊ ഞമ്മക്ക് ഇട്ക്കാൻ കഴിയൊള്ളൂ?
ആ അതാണ് പക്ഷെ ആ ആരെങ്കിരാള്ണ്ടാവും ഏട്ടനാരെങ്കിലും ഇണ്ടാവും.
അ ആഹ് അങ്ങനെ വാണല്ലേ മ്മക്ക് ഒറ്റടിക്ക് പോവാനും വരാനൊക്കെ പ്പൊരാള് കൂടെല്ലാതെ നടക്കൂല്ല.
നടക്കൂലല്ലോ ഒറ്റയ്ക്കാവുമ്പോ? അപ്പൊ പിന്നെ ആരെങ്കി കൂടെണ്ടെങ്കി ഞങ്ങളങ്ങനെ പോകും.
ആ ആഹ്. അയ്ന് ഏട്ടനന്ന് എന്നുണ്ടായിനപ്പൊ?
ഇല്ല ഏട്ട ചെലപ്പയേ ണ്ടാവൊള്ളൂ. ഏട്ടൻന്റെ അമ്മണ്ടാവല്ണ്ട്. ഞാൻ ഏറും ന്റെ വീട്ടിലെന്നേന്നു.
ഇങ്ങള വീട്ടിലോ?
ആഹ് എന്റെ വീട്ടില്ന്ന് അവിടെ അമ്മ ഉണ്ടാകും ഇവിട്ത്തെ അമ്മ അംഗൽവാടി പോവുന്നോണ്ട് പിന്നെ ഒന്നും കഴിലല്ലോ ഇൻക്കി.
ആ ആഹ് അപ്പൊ ഇങ്ങളെ വീടും ഈ വീടും എടുത്ത്ടുത്താണോ?
ഇല്ലല്ല കൊറച്ച്പോണം.
ഉം ഉം
പത്ത് മുന്നൂറുപ്പിയേന്റെ ഓട്ടോണ്ട്. ഓട്ടോർഷക്കൊക്കെ പോകാണി മുന്നൂറുപ്പിയെന്റെ ഓട്ടോർഷണ്ട്.
മുന്നൂറുപ്പിയെ? ഔ അപ്പൊ നല്ല രണ്ടല്ലോ നല്ലോ പോണം. അവ്ടുന്ന് ഇങ്ങക്ക് ജോലിക്കരാനൊക്കെ കയ്യോ?
ഇല്ല ഞാന്റെ വീട്ടി പോയെന്റെഷം ഞാൻ ജോലിക്ക് കേ പോയിട്ടില്ല. കാരണം ഞാൻ ഇവിടുന്ന് ഇന്റെ മക്കളൊക്കെ വൽതായേന്റെ ശേഷല്ലേ ഞാന് ജോ
ആഹ് അല്ലേയ് ഇനിപ്പോ അവിട്ന്ന്ങ്ങ്ട്ട് പോരാനും ബുദ്ധിമുട്ടേക്കാരല്ലേ?
ആഹ് പോരാപ്പോ വണ്ടിണ്ടായോണ്ട് കൊഴപ്പല്ല. അല്ലെങ്കി രണ്ട് ബസ്സ് കേറണം.
ആ ആഹ് ഇങ്ങളിപ്പൊ വണ്ടിമ്മലാ
ആ ഇപ്പൊ ഞാൻ സ്കൂട്ടി ഓടിക്കും. സ്കൂട്ടി ആ സ്കൂട്ടി ഓടിക്കും. അപ്പയില് പോരും.
അ ആഹ്.
ആഹ് അപ്പയിലങ്ങനെ പോരും.
ഉം അവനാന് വണ്ടിണ്ടായ പിന്നെയ് ഇങ്ങനെ ണ്ടിപ്പായാനൊക്കെ ബസ്സിനാകുമ്പോ കണക്കാക്കി എറങ്ങും ഒക്കെ വാണം. ഉം അഞ്ചിൻറ്റ് വൈകിയ ഓല് കാത്ത്ക്കൊന്നുല്ലല്ലോ
ആഹ് അതാണ്. ബസ്സാര് ബസ്സാരെ പാട്ടിന് പോകും. ഉം ഞാനിപ്പോ പഠി പഠിച്ചെട്ത്തത് ഏട്ടനൊന്നാമത് വീട്ടിലില്ല മോനെ സ്കൂളിലാക്കുംവേണം അപ്പോപിന്നെ അങ്ങനെപഠിച്ചെട്ത്ത് പോര്ല് പോരല
ആഹ് മോനെങ്ങൾകൊണ്ടേ റ്റിയാണ്ട് ഞാന് കേ കാട്ടല ആഹ് അങ്ങനെ
ത്രര യാകുമ്പോ ഉസ്കുളിൽ ചേർത്തിട്ട് ഇങ്ങട്ട് പോരും പിന്നെപോക്മ്പോ അഞ്ച് മണിയകുമ്പോ ഓനിംകൂട്ടിപോവും
ന്ന അങ്ങനാക്കലെ
ആഹ് അങ്ങനെഅപ്പൊപിന്നെ കൊഴപ്പല്ലല്ലോ എങ്ങ ആണ് അ ഓ ന്റെ വയ്യാവയ്യെന്നെണ്.
ആഹ് ആഹ് അതോണ്ടെര്ക്കടില്ല. ന്നാ പിന്നെ വൈക്കർക്കിയാണ്ട് കേറ്റിയാമതി മറ്റേ വേറെ റൂട്ട് പോകുമ്പോ അമ്മക്ക് കെതിയേട ഉം
ക്കെഗരായ എന്തായാ ഞങ്ങളൊരു വയിയെന്നെ ആയോണ്ട് ഞങ്ങാളട്പോരും.
ഞാന് കുട്ടി ഒണന്ന്ക്കുണുട്ടോ ഞാൻ പിന്നെ വിളിക്കെണ്ടിട്ടോ.
ആഹ് ന്നയ്ക്കോട്ടേ ന്നയ്ക്കോട്ടേ ന്നശെരി
ആഹ് ശെരിന്നാ.